ഹലോ
ആഹ് എന്താ ചെയ്യന്നെ?
ഞാൻ എന്താ ഇവടെ ഇരിക്കുന്നു
ഉം ആഹ് ഞാനും ഇങ്ങനെ ഏഹ് പഠിക്കാണോ?
ഉം ഞാൻ സ്റ്റുഡൻറ്റാ
എന്തിനാ പഠിക്കുന്നേ?
പ്ലസ് ടു കഴിഞ്ഞ് നിക്കുന്നു.
ആണോ ഏതാ കോ സബ്ജക്റ്റ്
കോമേഴ്സ്
അത് ശെരി ആഹ് ഇന്റെ ഞാനും അതായിരുന്നു മ്മ് മാക്ക്സ് ഇഷ്ടാരിക്കുലേ
അതെ
ഉം എങ്ങനെണ്ടായിരുന്നു എക്സാമെല്ലാം
അടിപൊളി
ആണോ ഇനി എന്താ അടുത്ത പരിപാ
സി എക്കോ ആഹ് ബികോമോ കൊടുക്കണം. ഹലോ ഹലോ ഹലോ കേക്കാൻ പാടില്ലല്ലോ ഹലോ ഹലോ ഹലോ